എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം തന്നെ
ഉം ഇവടിയും മഴ പെയ്യുന്നു, കൊറയുന്നു ഇപ്പം മഴയില്ലേനു ഇപ്പം നൈച്ച് സ്കൂളൊക്കെ വിടാനായി അപ്പം മഴയും പെയ്യുന്നു
ആഹ് ഹാ ഹാഹ് ഇതുവരെ ആഹ് ഇന്നൽത്തൊട്ട് തൊടങ്ങിയ മഴല്ലേ ഇതുവരെ നിന്നല്ല
ഇന്നലെല്ല ഇന്നലെ പെയ്തില്ല മീനിഞ്ഞാന്ന് ആയിരുന്നു പെയ്തത് ഇന്നലെ നിന്നു പിന്നെ ന്ന്പ്പോ ഒരു പത്ത് മണിയാകുമ്പോ പെയ്തു പിന്നെപ്പഴാ പെയ്യുന്നെ
ആഹ് നമ്മക്ക് ഇന്നലെ ഇവിടെ മഴയുണ്ടായിര്ന്നില്ല, അയ്യോ മഴയ ഇണ്ടായിര്ന്ന്, മാറിപ്പോയി മഴെ ഇണ്ടായിര്ന്നേ, മഴ ഇണ്ടായിരുന്നിട്ട് പിന്നെ ഇല്ലായിരുന്നു, എടക്ക് വെച്ച് തോർന്നിട്ട് വെയിലായി വെയിലായനേര് ത്ത് പിന്നെ തുണികളെല്ലാം ഒണക്കി പറക്കിയെല്ലാ എടുത്ത്. പക്ഷെ രാത്രി പിന്നേം മഴ പെയ്തായിരുന്നു
ഇന്നലെ വടെ തീരേ പെയ്തില്ല, അതെന്ന പർഞ്ഞപ്പോ ഞാന് മോനെ കൊണ്ടോരാൻ പോവണം ഞാന് വണ്ടി അങ്ങനെ കൊണ്ടോരാൻ പോവാ ബൈക്ക് സ്കൂട്ടിയിലാ പോവാ നെയ്സറി തുറന്നിട്ട് ആഹ് ഡ്രൈവിംങ്ങറിയ ആഹ് നെഴ്സറി തുറന്ന് ഇത്രയും ദിവസായിട്ട് അങ്ങനെല്ലേനു
ആഹ് ഹ
ഞാനെ ഡ്രൈവിങ് അറിണോ ഡ്രൈവിംഗ് അറിണോണ്ട് ഞാൻ ഓന്റെ ബസ്സിൽ കേറ്റ്ണില്ല, ചെറ്യേ മക്കളൊരുപാടുണ്ട്.. ഓ ട്ടോയുംണ്ട് ജീപ്പുംണ്ടവിടെ. പക്ഷെ നറയെ മക്കളാ തൊക്കെ ചെറീ മക്കൾ, നഴ്സറിയിലാവുമ്പോ ചെറിയ മക്കളുഅല്ലേ വല്യ മക് മക്കളും ചെറിയ മക്കളൊക്കെ ഒരുമിച്ച കേർണത്
ആഹ് ഹാ ഹാ ആഹ് ശരിയ
വണ്ടീൽ കൊണ്ടോയി കൊണ്ടോരാ യാര്ച്ച്
ആഹ് അപ്പൊഴാ നേഴ്സറിയില പഠിക്കുന്നെ ഓഹ്
റെയിൻകോട്ട്ണ്ടാവുമ്പോ കൊഴപ്പല്ല. ഉം പിന്നെ ഓൻക്കുഇഷ്ടം ആദ്യക്കെ ഇന്നോട് പറിം മ്മേ ഇന്റെ കൂടെ പോരാനായിനി. ഇപ്പങ്ങനെ കുട്ട്യാളൊക്കെപാടെ കേർനെകാണ്പോ അതാണ് പിന്നെ ഓൻ പറിം എറങ്ങാൻ കയ്യൂലാന്ന് പിന്നെ ഇൻക്കും തന്നെ പേടിയാ. ഓട്ടോല് പർഞ്ഞയക്കാൻ തീരെ ധൈര്യല്ല ഓട്ടോല് ഡ്രൈവർ മാത്രല്ലേണ്ടാവുള്ളൂ ബേക്കിലീ മക്കളൊന്ന് അങ്ങോട്ടൊ ഇങ്ങോട്ടൊ ഒന്ന് ഉന്തി തള്ളിയ കൈഞ്ഞ്
ആഹ് ശെരിയ മറ്റേ ബസ്സില് ആകുമ്പം പ്രശ്ന ഇല്ല ആയ ഉണ്ടല്ലോ അവര് നോക്കിക്കോളൂ ആഹ് അതന്നെ അതുലെ തന്നെ അപ്പൊ വൈ വൈകുന്നേരം വിളിക്കാൻ പോയ തേന്ന്
പോയിട്ടില്ല മൂന്നേ നാല്പ്പത്തിനാ പോവാ
ഓ വൈകുനേരംഅ ല്ലെങ്കിലൂം വിളിക്കാൻ പോകുന്നത് തന്നെ നല്ലത് കാരണം ന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബെസ്സിലാണെങ്കിലും ഇങ്ങനെ ഉന്തലും തള്ളല് ല്ലായിരിക്കും ഇറങ്ങാനെല്ലാം കഴിയൂലായിരിക്കും
അതും ആണ് പിന്നെ ക്ഷീണിച്ചിട്ട് ണ്ടാകും
ഉം
പിന്നെ വര് റ്ഞ്ഞാ ചെറിയ മക്കളാ വല്ല്യയ മക്കളൊക്കെ നല്ല വികൃതി മക്കളായിട്ട് ഇരിക്കാനും ഇതിനൊക്കെ നോ ക്കും ഇവര് ബേഗും തും ഞാന് എന്തെയ്യും രാം ടൈമക്ക് അവിടെ ണ്ട് വീട്ട്മ്പത് കണ്ട് കൊണ്ടോന്നാലെ
ആഹ്ആഹ് അത് ശരി ന്നാരെ അ ത് നല്ലെന്നെ മറ്റാണെങ്കി ഉ വലുത് വികൃതി കാണിക്കും വലിയ കുട്ടികളെല്ലാം ചെറുത് ആ ചെറിയ പിള്ളേ രൊന്നും മിണ്ടത്തില്ലല്ലേ എന്ത് വല്ല പിച്ച മാന്തല്ലാം ചെയ്ത് കഴിഞ്ഞ പാവം
ഉം ഉം അതന്നെ അതേപോലെന്നെ ഞാന് നേരെ രാവിലെ കൊണ്ടേക്കുമ്പളും അങ്ങനെ തന്നെ ഓരെ വണ്ടി നേരത്തെ വരും ശരിക്കും പത്തര ക്കെ ക്ലാസ് തൊടങ്ങള്ളൂ ഞാൻ ഒര് പത്തേ ഇരുപതാകുമ്പം പത്തോകാലാവുമ്പം പോവള്ളൂ
ആഹ് ആഹ് നല്ലെന്നെ
ഉം ഇന്നാല് പിന്നെ കൊറെ അവിടെ ഓടി കൾച്ച് മഴയത്ത് കൾച്ച്
മഴയത്തെ കളിയിണ്ടല്ലേ എല്ലടത്തും അതന്നെല്ലേ
മഴയായാ എന്താണ് ഞാപറയാ ഇനി പനി വരാണ്ട് രണ്ടാമത്തെ മോന് പ്പം ജലദോഷം പിടിച്ച് ഞാനഹ് മെയിന്റെയ്യാതെ സ്കൂൾല് പോയിണ് ഇപ്പ സ്കൂൾ തൊർന്ന് ട്ടൊള്ളു മഴയത്ത് കളിക്കാൻ പോണ്ടാർഞ്ഞാ കേക്കൂല മഴ ഇല്ലെങ്കി ഇവിടെ ഇരുന്നോളും
ഉം മറ്റേ ഇപ്പം മഴയത്ത് ഫുട്ബോള് കളിക്കാന്നൊക്കെ പറയുമ്പോ പ്പം ഭയങ്കര ഇതന്നെ
ആഹ് ന്നട്ട് വീണോവാ ന്നട്ട് അത് കയ്കാൻ വേണ്ടിട്ട് അപ്പൊറ്ത്തൊര് തോട്ണ്ട് ആ തോട്ടില് പോയി കുളിക്ക
ഏഹ് ഇപ്പ ഇപ്പ പ ഇനിപ്പ ആഹ് അവർക്കെല്ലാതന്നെ മറ്റേ ഇപ്പ പനിയും കൂടി ആ ആയി തൊടങ്ങിക്കഴിഞ്ഞാ നല്ലായിരിക്കു പകർച്ച വ്യദികള്
അയ്യോ ഇവിടെ അടു ത്തൊക്കെ താ പനി എല്ലായിടത്തും പനി ഞാ ഇന്റെ മക്കളോട്താ പറയല് പെറ്ത്തോടുക്കു കളിക്കാൻ പോകാൻ വരേതാ അടുത്തൊക്കെ പനിച്ച് കെടക്ക വെല്യോര് കാപ്പം വെര് നേ കുട്ട്യക്കല്ല വെല്ല്യേർക്ക് വന്ന്ട്ട് കുട്ട്യക്ക് ണ്ടാവാ
ആഹ് എനിക്ക് ഇന്നലെ ഈ തണുപ്പടിച്ചിട്ട് രാത്രിയിലെപ്പ ശ്വാസഎടുക്കാൻ കഴിണ്ല്ല ജലദോഷം പിടിച്ചിട്ട് പക്ഷെ രാവിലെ ഇല്ലേ രാവിലെ ആയ പ്പം മാറി അപ്പം ഇൻക്ക് പേടി ഇവനെ എ കുഞ്ഞി എൻ്റെടുത്താ കെടക്കല് പ്പം ഇൻക്ക് പേടി ഇവനങ്ങാനും പകർന്നാലാന്ന്
ഓര്ക്ക് പകർന്നാലാണ് നമ്മളെ പുതി നമ്മൾതാകുമ്പം അമ്മക്ക് സഹിക്ക നമ്മള് എന്തെങ്കിലൊക്കെ ചെയ്യും ഈ മക്കക്ക് ഇണ്ടായി കഴിഞ്ഞിട്ട് ണ്ടെങ്കിലേ ഓര് ക്ക് ഒന്നിനു കയ്യൂലാ ഞമ്മളൊക്കെ ഒറങ്ങാ കയ്യൂലാ ഓലും
ഇവന് ഉം ഇവനെ പ്രസവിച്ചിട്ട് ഒര് രണ്ടോ മൂന്നാ ആഴ്ച്ചായ പ്പഴത്തേക്ക് ഇവന് ജലദോഷം വന്ന് ആശുപത്രിയിൽന്ന് കൊണ്ടന്നിട്ട് ഒന്നോ ഒന്നരഴ്ച ആയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് കൊണ്ടന്നിട്ട്
ഉം ഉം
അപ്പഴ് ജൽദോഷായവന് എന്റെന്ന് പകർന്നത് എനി നിക്ക് അലർജിയിടെ പ്രശ്നുണ്ട് എനിക്ക് ഈ നമ്മളെ ഈ സ്മെല്ലുണ്ടല്ലോ ഈ ഒരു പെർഫ്യൂസൊന്നും യൂസെയ്യാൻ പറ്റൂലാ ഒരു മാതിരിപ്പെട്ട ഫ്ലോർ ക്ലീനേഴ്സിന്റെ ഒന്നും ഒരു സ്മെല്ലും പറ്റത്തില്ല അപ്പൊ ഏഹ് അങ്ങനെ എന്തോ ആഹ് ജലദോഷന്തോ പൊടിയെന്തോ അടിച്ചിട്ട് ഈ ഈ അലർജിയായതാ അലർജി ആയിട്ട് ഇവ എന്റെന്ന് ഇവന് പകർന്ന് ഇവന് പകർന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടു പോഴപ്പഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ ടോർച്ചെല്ലാം അടിച്ച് മൂക്കിനകത്ത് നോക്കിയെ നോക്കിട്ട് പറയാ ആഹ് അയ്യോ നല്ലോണം ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കാ മൂക്കിനകൊക്കെ അപ്പൊ അത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം സാക്ഷം ചെയ്തെടുക്കണന്ന് അങ്ങനെ ഈ ഇത് ഉം ട്യൂബുണ്ടല്ലേ ചെറിയ ട്യൂബ് ഈ കനം കുറഞ്ഞ ട്യൂബ് നല്ല നീളുണ്ട് അത് മൊത്തം മൂക്കിനകത്ത് എറക്കീട്ട അവര് ക്ലീൻ ചെയ്തെടുത്തെ മൂക്കിനക
അത എന്തോരു വേ തല്ലേ എന്തൊരു എടങ്ങാറാണതൊക്കെ
അത അത്രേ ആയുള്ളു ക്ക ഉം മ മറ്റത് ഇത് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പൊ അതിനകത്ത് എൻ ഐ സി വിനാത്ത് കൊണ്ടോയേ എൻ ഐ സി യു വി നകത്ത് കൊണ്ടുപോയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് അപ്പൊ എന്നെ കേറ്റീല അപ്പൊ ഇവനെ കൊണ്ടുപോയി അകത്ത് കെടത്തിട്ട് ഞാൻ ഇങ്ങ് ഇറങ്ങി ഞാൻ ഇറങ്ങിയന്റെ പൊറകെ അങ്ങോട്ട് അകത്ത് ഭയങ്കര കരച്ചില് കരച്ചില് കരച്ചില് അത്രയും ദിവസായിട്ട് അവൻ ഇങ്ങനെ കരയണ ഞാൻ അന്നാ കാണുന്നത് അപ്പൊ എനിക്ക് തന്നെ ഞാൻ വെളിയിലിരുന്ന് നല്ല കരച്ചിലായിരുന്നു എനിക്കും പറ്റണില്ല എന്നിട്ട് ഞാൻ
അതാ ഞാൻ പറഞ്ഞത് നമ്മളെ മക്കൾക്ക് അതാ ഞാൻ പറയണത് മക്കൾക്ക് എന്തേ ആവുമ്പോത്തിന് നമ്മക്ക് സങ്കടാ ഓരെ വേദന നമ്മള് വേദനയാകാ
ആഹ് തന്നെ എന്നിട്ട് ഞാൻ വെളിയിൽ കൊണ്ടു വന്നപ്പഴത്തേക്കും സാധാരണ ആറു മാസം വരെ കുഞ്ഞുകൾ കരഞാൽ കണ്ണീര് വരത്തില്ലന്നാ പറയണ ഉം പക്ഷെ ഇവന്റെ കണ്ണിന്നെല്ലാം വെള്ളം വന്നിട്ടുണ്ടായി ചെറിയ രീതിക്ക് എനിക്ക് അതും കൂടി ആയപ്പോ ഭയങ്കര എന്തോ പോലെ ഇപ്പൊ അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാ എനിക്ക് ജലദോഷം വന്നാൽ ഇവനു പകരുവോന്ന്
പകരും ഞമ്മക്ക് വന്നാ അവർക്ക് പകരും ചെറിയ മക്കളല്ലേ കാരണം പാല് കുടിക്ക ല്ലേ അയ്ന് എന്ത്‌ ചെയ്യാന്നോ അങ്ങനെക്കെ ജലദോഷം വരുന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് എടുക്ക ഓന് എപ്പോൾ എടുത്ത് പാല് കൊടുക്കാണെങ്കിലൊക്കെ ഒറങ്ങുമ്പോൾ നമ്മൾ മാറി കിടന്നു നോക്കാ പാല് കെട് കൊടുക്കുമ്പോ ഇൻക്കറിയാം എനിക്ക് നല്ല അനുഭവം ഉണ്ട് എന്റെ മോനെ അഡ്മിറ്റ് ചെയ്തക്ക എന്നിട്ട് പാല് കൊടു ക്കണ സമയത്ത് മാത്രം ഞാന് ഓന്റെ അടുത്ത് കിടക്കും ഓന്റെ ഹസ്ബന്റിനെ കിടത്തും എന്നിട്ട് പാല് കൊടുക്കുമ്പോ ഞാൻ മാസ്ക് ഇട്ടിട്ടും ഞാൻ ഒന്നായിട്ട് അണ് കെട്ടും നമ്മള് ശ്വാസം അയക്കുമ്പോ എന്തൊരു ബുദ്ധിമുട്ടായിനിന്നോ ഞാനന്നെ കാരണം ഓർക്ക് ഓര്ക്ക് എന്താ വച്ചാ ജലദോഷം പിടിച്ചാൽ പിന്നെ അവർക്ക് ശ്വാസം കിട്ടൂല. പാല് കുടി ടിക്കാൻ കഴിയില്ല. പാല് കുടിക്കുമ്പോ വായ അടയല്ലേ.
അതുപോലെ തന്നെ ഈ ആറു മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് വായിൽ കൂടി ശ്വാസം എടുക്കാൻ അറിയത്തില്ല.
ഉ
മൂക്കിൽ കൂടെ ഓൽക്ക് ശ്വാസം എടുക്കാനറില്ല. അതോടെയാവുമ്പോം എടങ്ങേറായി. എനിക്ക് എനിക്കാണെങ്കിൽ അതിനുശേഷം പിന്നെ ഇപ്പ എനിക്ക് ഭയങ്കര പേടിയാ കൊണ്ടുപോയി കഴിഞ്ഞാൽ മൂക്കില് ട്യൂബിടുന്നത് ഈ എടയ്ക്ക് ഈ വേനൽക്കാലത്ത് എടക്ക് രാത്രി ഒരു പവർക്കെട്ടുണ്ടായി. അപ്പൊ ഞാനൊരു ചെറിയ മിനി പോർട്ടബിൾ ഫാന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവനെ കരുതീട്ട് വാങ്ങിച്ചതാ, ഇവൻ നല്ല ഒറക്കാ, വീ കറണ്ട് പോയ പാട് ഇങ്ങനെ ഞെരിപിരി കൊളളുക എണീക്കാൻ വേണ്ടീട്ട് ഞാൻ ഉടനെ ഈ ഫാൻ ഓൺ ചെയ്തിട്ട് എന്റെ കഷ്ടകാലത്തിന് അപ്പോഴത്തെ പൊട്ടബുദ്ധിക്ക് ഞാൻ എടുത്ത വെച്ചുകൊടുത്തത് തലക്ക് മീതെയാ പിറ്റേന്ന് ആഹ്, പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് പാലിന് വേണ്ടിട്ട് കരയും അപ്പൊ ഞാൻ നോക്കിയപ്പോ മൂക്ക് എല്ലാം അടഞ്ഞിട്ട് എനിക്ക് അപ്പഴേ നെഞ്ചിടിപ്പ്തുടങ്ങി ജലദോഷ ആയില്ലാന്ന്, അന്ന് വൈകിട്ട് കൊണ്ടുപോയി കഷ്ടാലത്തിന്റെ എന്തോ ഭാഗ്യത്തിന് കൊഴപ്പോന്നു ഉണ്ടായില്ല. ഡോക്ടർ ഇങ്ങനെ മൂക്കിലിറ്റിക്കാനുള്ള ഡ്രോപ്സ് മാത്രം തന്നു വിട്ട്. പിന്നെ ഇണ്ട് ചുമ, ചുമ ഇടയ്ക്കിടയ്ക്കുണ്ട്. ചുമ മരുന്ന് കുടിക്കാൻ ഇവന് വയങ്കര വിഷമാ. രണ്ടു ഒരു ഞ ഞാന അമർ ത്തി പിടിച്ച് വെച്ചിട്ടുണ്ട് ഹസ്ബൻഡ് കൊടുക്കുക ചെയ്യുന്നത്. അത് നാലു നേരം മരുന്നുണ്ട്, എപ്പഴും മുടങ്ങും. കുടിക്കേ ഇല്ല ഒരു സൈഡിൽ കൂടി തുപ്പി അങ്ങ് എറക്കിക്കൊണ്ടിരിക്ക്.
ഉം, ഉം ഇങ്ങനെ കുഞ്ഞുങ്ങളെ നല്ലോണം ശ്രദ്ധി ക്കാഞ്ഞ വയ അങ്ങനെയല്ല നമ്മളെത്രയും ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല അസുഖം വരുമ്പോഴാണ് ഓര് ഇങ്ങനെ ഇപ്പ ഈ പറഞ്ഞില്ലേ ഈ മഴ ഈ മഴത്തൊന്നും ഇഞ്ഞ് പൊറ ത്തെറക്കാൻ പറ്റൂല, പൊറത്തെ റക്കിയ ചീറ്റൽ ഇണ്ടാവുലെ അയിന്റെ മഴന്റെ, മഴ കൊള്ളൂലാർഞ്ഞി ട്ട് കാര്യല്ല കാറ്റടിക്കുംമ്പോല്ലേ തുള്ളി വെരു
ഏഹ്
ഉം, അങ്ങനൊക്കെയാണ് പിന്നെ, ഇന്റെ മോനൊക്കെ അങ്ങനെക്കെ പെട്ടു പോയിനിയത്. ഞാൻ നല്ലോണം സിറ്റ്ഔട്ടില് ഓന് ചെറുതാവുമ്പോ സി റ്റൗട്ടില് അങ്ങനെ മടീവെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും.
ആഹ്
ഈ മഴൊള്ളുണില്ലല്ലോ ഇൻക്കറീലല്ലോ അത് തണുപ്പ് പറ്റ്ണ്ട്ന്ന് ഇൻക്ക് അറീണില്ല.
ആഹ് ആഹ്, ശെരി ആണ് ഇത് ഏഹ് പക്ഷെ ഇല്ല ചായ കുട്ച്ചില്ല ഞാൻ ചോറോലും കഴിച്ചിട്ടില്ല ഞാനാണെങ്കിൽ വൈന്നേ ഏഹ്, രാവിലത്തെ ചായുട്ച്ചപ്പോൾ താമസിച്ചേ രാവിലെ ആഹ്, അത് കഴിച്ചപ്പോ വൈകി. ദോശേം കടലക്കറിയാന്നേ ചെറിയ ദോശയാ, അപ്പൊ ഹസ്ബൻഡ് എടു ത്തിട്ട് പറഞ്ഞു അഞ്ചെണ്ണം എടുത്തിട്ട് വന്നിട്ട് പറയല്ലേ മൊത്തം കഴിച്ചോ ഇപ്പൊ കുറച്ചൂസായിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ ആഹാരം കഴിക്കേല്ല. കഴിക്കാൻ തോന്ന്ണ്ല്ല. എനിക്ക് രണ്ട് നേരം ആഹാരം മതീന്നും പറഞ്ഞിട്ട് ഞാൻ ഇരിപ്പ് ഒരേ ഇരിപ്പാ, അപ്പ എനിക്ക് തോ ആഹാരം കാണുമ്പോഴേ ഒരു മടുപ്പ് വരും, അങ്ങനെ രണ്ടെരം ഇല്ല ഞാനും ഹസ്ബൻഡ് ഹസ്ബൻഡ് അമ്മ ഹസ്ബൻഡ് അനിയൻ എല്ലാരു ഉണ്ട്. നമ്മള് ത്ര അഞ്ചൂരുണ്ട് വടെ ആ കഴിക്കല്ലേ ഞ്ഞ് ഉച്ചക്ക് ക്കിത് കഴിച്ചില്ല കഴിക്കണൊന്നുല്ലാ എനിക്ക് ഇവന്റെടുത്ത് ത്ത്ന്ന് മാറി നിൽക്കാ പറ്റുള്ളാ അതൊണ്ടാ
അല്ല ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ ഒന്ന് നോക്കൂലെപ്പൊ
ആ നോക്കെ നോക്കെ കൊഴപ്പല്ലാ
ആ ആ ആ
ന്നാലും എനിക്ക് എനിക്ക് ഒരു സമാധാനത്തിന് ഇത ഇന്റെ ഇവന്റെടുത്ത് നിൽക്കണം ആവൂലാ ആര് ആരേ നിർത്തല് എനിക്കൊരു സമാധാനം കിട്ടു ട്ടൂല
അത്ണ്ടാവും ഈ പ്രായാവുംമ്പോ എല്ലാർക്കുംള്ളൊരു ഇതാണത് ഞാനില്ലേ. ഞാൻ ഉറങ്ങി മോനൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ വരെ ഞാനൊണർന്നിട്ടങ്ങനെ ഇപ്പോഴും ഇന്റെ വല്ല്യ മക്കളെടുത്ത്. പ്പോയ് ന്റെ ഹസ്ബന്ഡിന്നോടിങ്ങനെ പറയും ന്താവര് വല്ല്യേ മക്കളായിലേ എന്റെ പണി എന്താന്നാ ആരോടും പറയാൻ പറ്റും ഇന്റെപ്പം ണ്ടേന്ന് നെഞ്ചത്ത് കൈ വെച്ചോക്കും ഒരു കമ്മിഴ്നേനൊക്കേ കഴ് പൊതപ്പൊക്കെട്ടാലറീല്ലല്ലോ. ശ്വാസ് എടുക്ക്ണ്ലെ
അത്രക്കൊരിതാ ഇപ്പഴും മക്ക ടി എന്നോട് പറയും ഇന്ക്ക് മ മക്കള് മക്കള് മക്കള്ന്ന്ള്ള ചിന്തായിട്ടാണ്. ന്ന്
എനിക്ക് എനിക്കും പേടിയാന്ന് ഇവൻ തരെച്ചെറുതായിന്ന നേരത്ത്. എനിക്ക് പേടിയതേന്ന് ശ്വാസം എടുക്കല്ലേ എന്ന് വിജരിചിട്. ഞാപ്പഴുംപ്പൊഴും ആ മൂക്കിലും നെന്തിലൊക്കെ കൈ വെച്ചോക്കും എനിക്ക് പേടിയോത് ഇങ്ങനെ അത് ഇങ്ങനെ ഓരോ ഡോക്ടർ പറയണേട്ട് ഒരു സഡൻ സെന്റ് ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉറക്കത്തില് പെട് ട്ടെന്നിങ്ങനെ മരണം സംഭവിക്കാം അത് കുട്ടികളിലധികമാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വ്യാധിയാ നമ്മള് ശ്രദ്ധിക്കൂലല്ലോ ഇട്ടും എന്തേലും ആയിപ്പൊയാല്ലാണ്.
ന്ക്ക് കോള് വര്ന്ണ്ടൊന്നുണ്ട് ട്ടൊ ഇതില് കോള് ശരി ശെരി